ആഹ് കേക്ക്ൾളേ
ആഹ് കേക്കാം കേക്കാം
ഉം അപ്പൊ അങ്ങനെ കൊളുക്കുമല ഒക്കെ പോയി ഇനിപ്പ ട്രിപ്പൊന്നും ഇല്ല ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യ്ണ്ട് ഒന്ന് വണ്ടർലേക്കെ പോവാന്ന് ചെർതായിട്ട് ഒരു വൺണ്ടേ പോലെ
അത് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട ഒരു ദിവസത്തെ പ്ലാൻ അല്ലായിരുന്നു പിന്നെ ആരേനു പറ്റി മിണ്ടീല്ല ഞങ്ങള് കൊറ ചെയ്ത് ആ പിന്നെ ഉം.
ക്ലാസ് ആയിട്ട് പോക എന്നൊരു എന്താ ചെയ്തും കൂടി കഴിഞ്ഞ ഞങ്ങളുടെ കോളേജ് ലൈഫ് കഴിഞ്ഞല്ലോ?
ഞങ്ങളതും. കഴിഞ്ഞു ഞാന്.
ആ നിങ്ങക്ക് വേണമെങ്കിൽ ഒരു എം ടെക്ക് കെടുക്കാം.
വേണ്ടാ ഞങ്ങളാരും ഞങ്ങള്. ആര് ആ ഞങ്ങളടെ കൂട്ടത്തി ആരും എം ടെ ക്ക്. എടുക്കുന്നില്ല.
ആഹ എംടെക് ഭയങ്കര പാടാ
പാട് ല്ല പിന്നെ കൂടുതലും ബീട്ടൊക്കെ കഴിഞ്ഞാലും ജോലി കിട്ടും പിന്നെ എംടൊക്കെ പഠിക്കുന്നന്ന്. വെച്ചാൽ ഈ പിന്നെ പഠിപ്പിക്കാൻ കയറുന്നവരെ മെയിനായിയിട്ട് എവിടെയൊക്കെ എടുക്കുന്ന്.
ഓ ഇത് ഫീസ ഒക്കെ കൂടുതലാ നിങ്ങക്ക്.
എം ടെ നോക്കുന്നെങ്കിൽ ഇവിടെങ്ങ നമ്മുടെ കൂടെ ആരും നോക്ക മിക്ക ഉുള്ളവരും ഗവൺമെന്റാ നോക്ക്. സീറ്റിലൊക്കെ കിട്ടുവല്ലോ ഗേറ്റിന് നല്ല സ്കോറ ഉണ്ടെങ്കിലേ. ആ എന്തൊക്കെ നന്ന് വലിയ വലിയ. കുഴപ്പമില്ല കാരണം എല്ലാരും അ ഒരുപാട് പേര് എം ടെ ക്ക് എടുക്കൂല്ലോ?
എടുക്കുല അതെ
ആഹ അപ്പൊ അങ്ങനെ രണ്ടുപേരെ നോക്കുന്നള്ളൂ അവര് ഗേറ്റിന്. എന്താ കോച്ചിങ്ങിന് വയ്ക്കൊണ്ടിരിക്ക ഓൺലൈൻ ആയിട്ട് അങ്ങണ്ട്. അവ ഒരാള് ഭയങ്കരം പഠിപ്പിസ്ററ.
ഉം
ആ ഫുള്ള് ഒരാ ഒരാ ഒരാള്. പിന്നെ കൊഴ പല്ലൃ. ആ റാങ്ക് റാങ്കിന്റെ കാര്യം അറിയാം വ്യ എപ്പോഴാണോ അറിയുന്നത് എനിക്ക അറിയാം അതിനെ പറ്റി. അല്ലെ ഞങ്ങള്.
ഓ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടില്ല അല്ലേ.
ഞങ്ങക്ക് ലാസ്റ്റിൽ ഇപ്പ അങ്ങോട്ട് വന്നതേ ഉള്ളൂ.
ആ ഓ
ഉ അവക്കാണെങ്കിൽ ഈ സിനമയിലും ടെൻ എസ് ജി പി ഉണ്ടായിരുന്നു. ടെ ടെൻ വരെ
അമ്പു ആഹ അതെ
ആ ആ സി ജി പി മൊത്തത്തിൽ.
ഉ ഓ എസ്റ്റി ബിയ ഉണ്ടാ ആങ്ങനൊ ഓ അങ്ങനെയള്ള ഞങ്ങക്ക് അതൊന്നും എഴുതി കാണിക്കാറില്ല ലാസ്റ്റ് സി ജി പിണ് കാണിക്കാറ്.
ആഹ് ഓ ഓരോ സമ്മില് ഓരോ സമ്മില് അങ്ങനെ അവക്ക്. അവക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഏഴാമത്തെ ഒന്നിലും എട്ടാമ തെമ്മിലു ഉണ്ടായിരുന്നു.
ആ അപ്പൊ കൂടിപ്പോയ റാങ്ക് ആ അഞ്ച് റാ ആദ്യത്തെ മൂന്ന് റാങ്കിന്റെകത്ത് കേറാൻ ചാൻസ് ഇണ്ട്.
കാണ ഭയങ്കര ഭയങ്കര പഠ് പിസ്റ്റ
ഉം ആ അപ്പൊ എന്തായാലും ഇണ്ടാവും പെടിക്കെണ്ട.
അവള്ട്ടണെ എന്താ സെൽഫി ത്തി വന്നേ അിയത്തില്ല. അതെ നമുക്ക എനിക്ക്പക്ഷേ മയിൻ പോയിന്റ് വന്നിട്ട്ണ്ട്.
ആഹ് ആഹ് ചെല സമയലൊക്കെ നമുക്ക് ഇങ്ങനെ വരും മാർക്ക് കൂലി.
എനിക്ക് ലാസ്റ്റ്ത്തെ രണ്ടു സമയം നയൻ പോയെന്റും പിന്നെ ബാക്കിയല്ലാം ഏയ്റ്റാ പോവാ.
ആഹ് ആഹ് കൊഴപ്പില്ല അത്യാവശ്യം സീനില്ല പിന്നെ കൊറേ കോളേജില് ഇണ്ടാവൂല്ലോ ഈ സബ് അപ്പൊ പിന്നെ. ഉം ഞങ്ങക്ക് ഇത് ഫൈവിലാ. പി ജി അല്ലേ
പയന് ഓ
ഉം അതോണ്ട് അത്യാവശ്യം പാടാണ്. പിന്നെ എക്സാ മൊക്കെ മറ്റേ ആഹ് നൂറ്റി അമ്പതിലാ
ഞങ്ങക്ക് ടൂറ്ല് ഏ നു നു നൂറ് മാർക്കിന് എക്സാം ഉണ്ട് മാർക്ക് ഇന്റേണല
ഉം ഓ അത് നല്ല കാര്യം അമ്പത് മാർക്ക് അങ്ങനെ ഇല്ലേ നിങ്ങക്ക് ഇന്റേണലിന്. നൂറ്റമ്പത് മാർക്ക്യ എക്സാം.
ഇന്റേണലിൽ രണ്ട് എക്സാം ഇന്റേനിൽ രണ്ട് എക്സാം. നല്ലം രണ്ട് എക്സാം അതിന് നല്ല മാ പിന്നെ അസൈമെന്റ് അങ്ങനുള്ള കാര്യങ്ങള് അതെല്ലാം കൂടി പിന്നെ അറ്റൻഡൻസ് എല്ലാം കൂടി ചേര്ത്ത് അ
ആഹ് നിങ്ങക്ക് അറ്റൻ ഓ നിങ്ങ അറ്റനൻസൊക്കെ നോ ക്കുലേ ഞങ്ങക്ക് അറ്റനൻസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല.
എഴുപത്തഞ്ച് തേഹ്സെന്റേജില് മൊകള് ല് വേണം എക് തമഴതാൻ പിന്നെ തെണ്ണൂറ് തൊട്ട് നൂറ് വരെ ഉള്ള ഉള്ളോർക്ക് പത്ത് മാർക്ക്. പിന്നെ ഒമ്പത് എട്ട് അങ്ങനെ.
ആഹ് ആഹ് ആ അത് നല്ല കാര്യാണ് അങ്ങനെ അങ്ങനെ ചെലവർ ക്ലാസ്സിൽ വരൂല്ല മാർക്കിന് വേണ്ടി
അതൊക്കെ വെറും തോന്നല ഞങടെ ഇവടെ. ഞങ്ങളെവടെ മെഡിക്കല് കൊണ്ട് വെച്ചാ ക്ക്യതും സെവന്റി ഫൈവ് ഒപ്പിക്കുന്നത്.
അതെ എക്സാം ഇങ്ങനെ എഴുതിയാ മതീന്ന്.
അന്നെ ഈ മിസ്സമാരിങ്ങനെ എന്തായാലും അവര് നമ്മള് ഇങ്ങനെ ഇതാക്കി ഇടത്തില്ലല്ലോ. അവര് ഇങ്ങനെ മാറ്റൻസൊക്കെ പറ്റുന്ന രീതീക്കൊക്കെ അവര് ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ കൊറേ ക്കെ പറ നോക്കുമ്പോ ഞന്നെ നോക്കി പോവാറ് കൊറഞ്ഞില്ല
ഉം ഉം
ഞാൻ നോക്കി നോക്ക്യാ പോവാറ്. ബാക്കി ഇങ്ങനെ മ്മ പറവേ ഇങ്ങെനെ ഹോയ്സൊക്കെ ഇങ്ങനെ പറവേ മിസ്സുമാരുടെ റവേ അറ്റന്റൻസി വേണ്ടിടക്കും അഎന്ത്
ആ ഞങ്ങക്ക് ഇവടെ കണ്ടനേഷൻ ഉണ്ട്. ഇത്ര പേയ്സെന്റേജിൽ അറ്റൻഡൻസ് ഇല്ലെങ്കില് ഇങ്ങന ഫൈൻ പോല കെട്ടീട്ട്. ആ അതിനെ കണ്ടനേഷന്ന് പറയും ഉം ഞങ്ങക്കിങ്ങനെ ഫൈൻ കെട്ടിയിട്ട് എക്സാം എഴുതാം
ഓഹ ഒരുപാട് പൈസുണ്ടോ?
ആഹ ഫൈൻ ഒരു അഞ്ഞൂറായിരം വരെ ഞാൻ ഇവിടെ ആദ്യട്ടാ ഞാൻ യു ജി ചെന്നൈയില പഠിച്ചത്
ആഹ...
ആഹ അപ്പൊ ഇവിടെ എനിക്ക് എങ്ങനെയൊന്നും അറിയില്ല ഇതുവരായിട്ട് എനിക്ക് കണ്ടോനഷൻ വന്നിട്ടില്ല പിന്നെ ഞങ്ങള് പീ. ജിക്കാരായൊണ്ട് ഇന്ററനേഷൻ അത്രക്കും കാണിക്കണം ഇങ്ങനെ പ്രിൻസിപ്പലിന്റെ ഒക്കെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിച്ച് പുള്ളിക്കാർ നെക്സ്റ്റ് ടൈം നന്നായിട്ട് അറ്റൻഡൻസ് ചെയ്യണന്ന് പറഞ്ഞ ചാൻസ് ഇങ്ങനെ തന്നോണ്ടിരിക്കും
ആഹ ഞങ്ങക്ക് അറ്റൻഡൻസിന് പിന്നെ വല്യ വല്യ പിടുത്തം കാണിക്കാറില്ല ഇങ്ങനെ ലാസ്റ്റ് അറ്റെൻഡൻസ് ലാസ്റ്റക്കെ ഓടിക്കും ഇങ്ങനെ ആഹ ഇങ്ങനെ പുറകേങ്ങനെ നടക്കണം അപ്പൊ അങ്ങനൊക്കെ എന്തായാലും ഇട്ട് കൊടുക്ക ലാസ് ഇട്ട കൊടുക്കുന്ന എല്ലർക്കും അറിയാം
ഉം അത് ശരിയാ പിന്നെ ഇന്റാണല് ആഹ് ഞങ്ങളതെ മറ്റേ ഡെയ്റ്റിന്റെ തലേദിവസം അല്ലെ ഡേറ്റിന്റെ അന്ന് വൈകുന്നേരം ക്ലാസുംകയിഞ്ഞ് മിസ്സ്‌മാര് പോയികഴിഞ്ഞിട്ടെ ഞങ്ങള് വെക്കുള്ളു അന്നിരുന്ന് വേണേൽ എഴുതാൻ തൊടങ്ങള്ളൂരിക്കും
അത് കൊണ്ടയ്ക്കണെങ്കില് മിസ് സ്സ്മാര് നമ്മുടെ വറതെ എടങ്ങണം വെയ് വെയ് വെ ന്ന്
ആഹ് അത് നടക്കെണ്ടവരും നിങ്ങക്ക് മാർക്ക്‌വേണ്ടേ പിള്ളേരെന്ന്ർഞ്ഞാ അതും പി ജിക്ക് പഠിക്കണ ഞങ്ങള് പൊറകെനട്ക്കണ്ടേല് ഒന്ന് ആലോയ്ച്ചേക്കി
എന്ന വച്ചാ അവർക്ക് ആവശ്യം അവരുടെ ആവശ്യം പോലാണ്
ഉം എന്നാച്ച പിള്ളേരൊന്ന് പാസ്സായി പോണം ആ ഒരു രീതി ക്കെണ് ഇന്റെണെൽനും സപ്ലിഒന്നാവുമ്പ പണിയല്ലേ അടെ പ്രശ്നം പക്ഷെ ഉം ഞങ്ങക്ക് സെമിനാർനൊക്കെ മാർ ക്ക്ണ്ട് സെമിനാറ്ണ്ട് അസൈമെന്റ്ണ്ട് പിന്നെ രണ്ട് ഇന്റേണൽ എക്സാമും
ഞങ്ങക്ക് ഒരു സെമ്മില് സെമിനാറ് ഒരു സെമ്മില് പ്രൊജക്ട്
ഉ ആഹ ഇത് ലാസ്റ്റ് സെമ്മില് ഞങ്ങക്ക് പ്രൊജക്റ്റ് ണ്ട് ഉം
ആഹ് തേർഡ് ഇയർല് ഒരു മിനി പ്രൊജക്ട് അത് എല്ലാ ഡി ഡിപ്പാർട്ട്മെന്റാർക്കു ഇല്ല
ആഹ് ചെലർക്ക് മാത്രം
ഞങ്ങക്കൂണ്ട് സിയാണ്ട ഉണ്ടായിരുന്നു അത് നമ്മുടെ മിസ്സമാരന്നാ ആഹ് എക്സ ഏ നടത്തുന്നത്
എക്സ്റ്റേർണൽ വരൂല മിനി പ്രൊജക്റ്റന് മറ്റേ പ്രൊജക്റ്റന് വരും സെമിനാർനും വരും
ഉം ആഹ് ഞങ്ങക്ക് മിനി പ്രൊജക്ട്ന്നർഞ്ഞ സാനല്ല ആ സെമിനാറ് ആഹ് ഞങ്ങക്ക് പിന്നെ ഉള്ളത് മറ്റേ ലാബ്ണ്ട് ലാബിന്
ഉം ആഹ് ഞങ്ങക്ക് ലാബുഉണ്ടായിരുന്നില്ല ഞങ്ങക്ക് ലാബ് ലാസ് റ്റ് സെമ്മിലില്ലായിരുന്നു അതിനുമ്പത്തെ സെമ്മി ഒരെണ്ണം അതിനുമ്പല്ല രണ്ടരണ്ടാണ് എണ്ണം ചെലർക്ക് നമുക്ക് പ്രോഗ്രാമുംകൂടി ഉണ്ടായിരുന്നേ
ലാബിലന്തായിരിക്കും നിങ്ങക്കുള്ളെ
ഞങ്ങക്ക് എന്താ പ്രോഗ്ര പ്രോഗ്രാമാ ആഹ് ഇഹ ഒരോന്ന് ഒരോ ക്കില്കേന്ന് ഇങ്ങനെ പല പല രീതിക്ക് ഓരോന്നിനും പോഗ്രാം എഴുതുന്നെ അപ്പൊ ഓരോ സെമ്മിലും ഓരോടൈപ് ന്നട്ട് ഒരെണ്ണം അല്ലാതെ ഈ നമ്മുടെ ഏഹ് സർക്യൂട്ട് ബോന്നത്ത് ഇങ്ങനെ സർക്യൂട്ട ഒക്കെ ഏഹ് റെസിസ്റ്റർ ഒക്കെ വെച്ചിട്ടേ സർക്യൂട്ടൊക്കെ സെറ്റ് ചെയ്ത്
ആഹ് നമ്മള് പണ്ട് ഫിസിക്സിനെന്തോ പഠിച്ചതാ പ്ലസ് വൺ പ്ലസ് ടുവിന് എനിക്ക് അതില് റെസിസ്റ്റർ അങ്ങനെയൊക്കെണ് ഓർമ്മഒള്ളൂ
ഉം ഹെ ഇങ്ങനെ വേവൊക്കെ കാണിക്കൻ കറക്റ്റ് അതൊ അത് ഭയങ്കര പാടാണ് കറക്റ്റ് കിട്ടണമെങ്കിലും കറക് ട്ടതേ പൊസിഷൻൽ വര്ണെങ്കിലും അങ്ങനെ രണ്ട് രണ്ട്ലാബുണ്ട് ഇങ്ങനെ ഉം ഒരെണ്ണം
ഉം
കമ്പ്യൂട്ടറലും നല്ലതന്നെ ഈ പ്രോഗ്രാം ഒക്കെ പിന്നെന്ന് വെച്ചാല് ഈ നമ്മെളെക്സ് എക്സ്റ്റേണല് എഴുതുമ്പ ചെലപ്പം ഗവൺമെന്റ് കോളേജിന്ന് എറക്കിവിടുന്നത് ഇവര് ഭയങ്കര ഭയങ്കര ഇതാ അവർക്ക് അവര് വന്നിട്ട് എന്തോ നമ്മൾ കണ്ടിട്ടില്ലാ ത്ത ടൈപ്പ് പ്രോഗ്രാം ഒരുപ്രവ്ശ്യം ഞാ ഒരു പ്രാവിശ്യം പെട്ടൊയി എല്ലാരും പെട്ട് പോയി. കണ്ടിട്ടില്ലാത്ത ടൈപ്പ് പ്രോഗ്രാമൊക്കെ കൊണ്ട് ഇങ്ങനെ മറച്ച് വെച്ചരിക്കും പ്രോഗ്രാം അതീന്ന് ഓരോരുത്തര് എടുക്കണം ഈ കൊസ്റ്റ്യനിങ്ങനെ മറിച്ച് വെച്ചേക്കും ഉം മ്മക്ക് കാണ പറ്റത്തില്ല പലർക്കും പലത് എനിക്ക് ഭ എന്തെന്തോ ഭാഗ്യത്തിന് ഞങ്ങളടെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരെണാ കിട്ടിയത് ഞങ്ങള്ൾ പഠിച്ചായിരുന്നു എന്തോ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ബാ എത്ര സമയം കൊറെ പേര് ബിറ്റും കൊണ്ടാ പോയേ എത്ര വിറ്റ് റഫർ ചെയ്തിട്ടാ ന്ന് അറിയോ അവർ ഒരു പ്രോഗ്രാം ഒക്കെ എഴുതിയത് എല്ലാത്തിനും അവിടുന്ന് ഇവിടന്ന് എല്ലാം എടുത്ത് കൊറെ കഷ് ട്ടപ്പെട്ടായിരുന്നു. ഉ അതെ വരുന്ന എക്സ്റ്റേണലിന അനുസരിച്ചിരിക്കും അവരുടെ ഒരു രീതി അനുസരിച്ച് ഇരിക്കുംചിലര് ഭയങ്കര പാവ നമ്മള് നമ്മള് പെട്ടെന്ന് അതെ ഹെൽപ്പ് ചെയ്യും ഉം
ഉ ചിലവര് ഇങ്ങനെ പിള്ളേര് ജയിക്കരുതന്ന് വിചാരിച്ച് ചെയ്
ആഹ് ഇത് ഇങ്ങനെ ഇ ഏതും ഒരുപാട് കൊസ്റ്റ്ൻ കൊണ്ടുവന്നു ഒരുപാട് കൊസ്റ്റൻ
ആണല്ലേ ഞങ്ങളടെ പിന്നെ ഞങ്ങളടെ മിസ്സ് പാവാണ് മിസ്സ് ഇങ്ങനെ പറയും പിള്ളേർക്ക് അധികം ഇതാക്കി കൊടുക്കരുത് എന്താ വെച്ചാ പഠപ്പിച്ചേക്കണന്ന് കൊടു ണന്ന് പറയും എ എന്നാ വച്ചാൽ ഞങ്ങള്ൾ അതിൽ കൂടുതൽ പഠിക്കൂല്ല എന്ന് മിസ്സിനറിയാം
ഞങ്ങള എവിടെ അതൊക്കെ അറിയാം പക്ഷേ ഇ വരെ നെക്സ്റ്റ്ണല്ത്തി ഇതാണെങ്കി മൊട്ടആണെങ്കി കൊഴപ്പ
ഉം അയ്യോ ആ സമയത്ത് വല്ല ദേശത്തിൽ എന്തെങ്കിലും ഹോസ്പിറ്റല് ഇഷ്യു ക്കെ ഉണ്ടെങ്കില് തീർന്ന് മാർക്ക് പോവും ഞങ്ങളുടെ ഇങ്ങനെന്നെ ഒരു ലാബ്ഒരു ലാബ് എക്സാമിന് ഏതോ തേട് ഫോം ആ സെക് സെക്കന്റ് സെമ്മിലാണ്ആണ് നാ തോന്നണെ എക്സ്റ്റേണൽ ഏതോ പ്രൈവറ്റ് കോളേജ്ന്ന് വന്നെ പുള്ളിക്കാരത്തിടെ മോൾക്ക് ആർക്കോ പാടില്ലായിരുന്ന് അപ്പൊ മിനിറ്റ് ന് മിനിറ്റിന് ഫോണും വിളിക്കണ്ടായിന്ന് അപ്പ അതിന്റെ ദേഷ്യവും ഭയങ്കര പോവാൻ പറ്റാത്തതിന്റെ ഒരു ഇത് എക്സാം ഡ്യൂട്ടിയും കൂടി ആണല്ലോ പുള്ളിക്കാരി ഞങ്ങളിങ്ങനെ റിസൾട്ട് കാണിക്കണല്ലോ മിൻറ്റിന് മിൻറ്റിന് റിസ് സൽട്ട് കാണിക്കണോല്ലോഞങ്ങടെ ഇങ്ങനെ കാണിക്ക ക്കാംവിളിക്കുമ്പോ ഇങ്ങനൊക്കെ നോക്കീട്ട് ഇങ്ങനെഒക്കെ നോക്കിക്കും അന്നട്ട് ദേഷ് ഇപ്പെട്ടിട്ട് പോകും അങ്ങനെയൊക്കെ പയങ്ക ര ഇതാ യിരുന്നുഅത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഉച്ചയായപ്പോഴേക്കും പോയി ഇങ്ങനെ വേറെ മിസ് നെ വിളിച്ചു വരത്തി അതാ എന്റെ കഷ്ടകാലത്തിന് എന്റെ റിസൽ ത് ആ പുള്ളിക്കാരി ആയിന്ന് മാർക്കിട്ടെ ഭയങ്കര കുറച്ചാട്ടെ ഉച്ചയിഞ്ഞ് വന്ന മിസ്സ് അത്യാവശ്യം മര്യാദ കിട്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ മിസ്സ് ഇങ്ങനെ പറഞ്ഞ് ഇന്ന് സെറ്റ് ഇറ്റാക്കി മാർക്ക് കൂട്ടി മര്യക്ക്ട്ട് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടന്ന്.
ഞങ്ങളവിടെ ആ ഒരു ആ ലാബിന് പതിനഞ്ച് പേര് മിസ് മിസ്സ് നമ്മളോട് പറഞ്ഞ് പതിനഞ്ച് പേര് ഫെയിൽ ആക്കിയാ സാറ് അങ്ങനെ മിസ്സ മരം കണ്ടൊക്കെ പോയി മിസ്സൊക്കെ അച്ചോടിയൊക്കെ കൊറെ പറഞ് അങ്ങനെ പിന്നെ കൊറച്ച് പേര അങ്ങനെ പാസാക്കിയിട്ട എന്ന് ച്ചാൽ നല്ല മാർക്കൊക്കെ ഉള്ള മിസ് ഇങ്ങനെ പറഞ്ഞു നല്ല മാർക്കൊക്കെ ഉണ്ട് കൊറെേ പേർക്കൊക്കെ അങ്ങനെ മാർക്കള്ളവരൊക്കെ ഉണ്ട് നമ്മള പോലെന്നെ ഉം അപ്പൊ ഇപ്പോക്ക് ഇങ്ങനെ ഇത ഇത് മാത്രക്കെ ഒള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മിസന്മാര് പറഞ് പറഞ്ഞ് കുറെ പേരെ ജയിപ്പിച്ച്ട്ട്
ആണല്ലേ ഇതാണ് ചെല മിസ്സ് മാര് നമുക്കൊന്നും പ്രതി ഇങ്ങനെ തെയാണ് എക്സാമെ പേപ്പർ തിയറി പേപ്പറും ചെക്ക് ചെയ്യണത് ഇങ്ങനെ തന്നൊയിരിക്കൊള്ളൂ അത് പി
ഉപ്പ ഇട്ടും
നമ്മള് ഈ റിസൾട്ട്രെമായി ഇത്രയും കൊറവ അത് നമ്മള് നന്നായിട്ട് എഴുതിക്കണതിന് കൊറവും പൊട്ടിയിട്ട് എഴുതിക്കണ നല്ല മാർക്കു ണ്ടാവും അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും